ഹലോ ഓ ഓക്കെ അലൊ കേൾക്കുന്നുണ്ടോ
കേക്കുന്നുണ്ട്
ആഹ് ആഹ് ഫുഡോക്കെ കഴിച്ചായിരുന്നോ
കഴിച്ചു ഇയാളോ
ആഹ് ഞാൻ കഴിച്ചു കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്ക നമ്മള് ഉം ഇന്നല് ഇന്നലെമിനി മിനിഞ്ഞാന്നും രണ്ടു ദിവസം ട്രിപ്പ് ആയിരുന്നു മൂന്നാർ
മൂന്നാറിൽ ഫുൾ കറ കറക്കായിരുന്നു ഏഹ്
പണി
കേക്ക്ന്നില്ല
എന്താ പണീന്ന്
വർക്കൊ
അല്ലാ ഇപ്പൊ എന്താ ചെയ്തോണ്ട് നിക്ക്ണെ
ഞാന് ഫുഡ് കഴിക്കാ ഹോട്ടലിന്ന്
ഉം അങ്ങനെ കഴിച്ചായിരുന്നോ
ആഹ് ഫുഡ്‌ കഴിച്ചു ഇന്ന് പരിപാടി ഇണ്ടായിരുന്നു അവിടെ പോയപ്പോ ഫുഡ്‌ കഴിച്ച്പോന്നു
അതെല്ലെ ആഹ് ആഹ് ആഹ് രണ്ടു ദിവസം ട്രിപ്പ് എങ്ങനെ
വെറുതെ നിക്കുമ്പോ എന്താ ചെയ്യല്
വെറുതെ ഇരിക്കുമ്പോ നമ്മള് ഞാൻ പൊറത്തക്കങ്ങനെ പോവും ഫ്രണ്ട്സോളുടെ കൂടെയൊക്കെ പോവും
അങ്ങനെ ഇന്നലിം മിനിഞ്ഞാന്നും മൂന്നാറായിരുന്നു മൂന്നാറൊന്ന് കറങ്ങി മൂന്നാർ അടിമാലി പോയി അടിമാലീന്ന് ഏഹ്
ട്രാവലിംഗ് ആണ് ല്ലേ മെയിൻ
ഫുള്ള് ട്രാവലിംഗ് ന്നെ
ട്രാവലിംങ്ങ് ആണ് മെയിന് നേരെ മൂന്നാറ് പോയി അടിമാലിന്ന് നേരെ മൂന്നാറ് മൂന്നാറിന്ന് വട്ടവട ആ ഭാഗം മൊത്തം ചുറ്റിക്കാണ്ട് വ്യൂ പോയിന്റും നല്ല രസ പോകുമ്പോ ഇള്ള നല്ല വൈബാന്ന് പറയാം
അങ്ങനെ പിന്നെ നൈറ്റ് നേരെ റിസോർട്ട് ബുക്ക് ചെയ്തിണ്ടായിരുന്നു നൈറ്റ് നേരെ അടിമാലിക്ക് വന്നു അവിട്ന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ച് നല്ല രസാ അതിന്റെ ഒരു പാറയുടെ മുകളിലായിട്ടാ ഈ റിസോർട്ട് വര്ണെ ഇതിന്റെ ഇതിന്റെ മോളിൽ കേറിനിന്ന നമുക്ക് ചു റ്റും കാണാം അവിടെള്ള കൊറച്ച് ഗ്രാമങ്ങളൊക്കെ ഇല്ലേ ആ ചുറ്റുപാടൊക്കെ ഇങ്ങനെ കാണാം അങ്ങനെ അത് കഴിഞ്ഞ് കാലത്ത് കാലത്ത് നേരെ മാമല കണ്ട് നമ്മുടെ ഇടുക്കി ഗോൾഡൊക്കെല്ലേ സിനിമ
ഇടുക്കി ഗോൾഡ് സിനിമ അതില് മാമലകണ്ട സ്കൂള് പിന്നെ അതുപോലെ തന്നെ നേരെ ബാക്ക് സൈഡിലായിട്ട് തന്നെ വെള്ളച്ചാട്ടം അങ്ങനെക്കെള്ള സെറ്റപ്പൊക്കെള്ളെ നല്ല രസാ
ഞാൻ പിന്നിൽ എത്തുമ്പോൾ സ്വന്തമാണ് ഈ ട്രാവല്
എങ്ങനെ
തീരെ ചെയ്യാത്തൊരു സംഭവമാണ് ട്രാവലിങ്
ട്രാവ പോയിട്ടില്ല ലെ
പോയിട്ടില്ലേയ്ച്ച സ്കൂൾന്ന് ഉം ഞാൻ പ്ലസ് ടു പഠിച്ച ടൈമിലൊക്കെ പോയിണ്ടായ്ന്ന് പ്ലസ് ടു കയ്ഞ്ട്ട്ന്നല്ലാതെ ഇവ്ട്ന്ന് വീട്ട്ന്ന് പോയിട്ടില്ലങ്ങനെ
വീട്ട്ന്ന് പോയിട്ടില്ലലേ ആ പോവുമ്പോ നമ്മള് നമ്മള് ഫ്രീ ഫ്രീയായിട്ട് പോണം ഫ്രീയായിട്ട് പോവുമ്പോഴെ നമ്മക്ക് കറക്റ്റായിട്ട് എല്ലാം കാണാൻ പറ്റുള്ളു
ഫാമില്യായിട്ട് പോവുമ്പോ നമുക്ക് ചെലലെ സ്ഥലങ്ങളൊക്കെ നമ്മള് വിട്ടു പോവും ഏ
ഇങ്ങളൊറ്റാക്കാണോ പോവല്
ഞങ്ങള് പോയി വന്ന് ഞാന് പോയി വന്നു ഫ്രണ്ട്ണ്ടായി
ആ അതെങ്ങന്യാ ഒറ്റക്കാണോ ട്രിപ്പ് പോവല്
അങ്ങനൊന്നല്ല നമ്മള് ഫ്രണ്സ്കളായും ഒറ്റയ്ക്കൊന്നും പോയിക്കയ്ഞ്ഞാ ഒരു ഫീലും ണ്ടാവില്ലട്ടോ മ്മളെ ഫ്രണ്സ്, ഫാമിലി അങ്ങനെയൊക്കായിട്ട് പോണം അപ്പഴാണ് ഒരു ഫി ഫീല് കിട്ടുള്ളൂ
ട്രിപ്പ് ഭയങ്കര ഇഷ്ട്ടാൺള്ളോ
അതെ അതെ അങ്ങനെ
ഉപ്പ കാക്കയൊക്കെ ഗൾഫിലായോണ്ട് അവര് ഓല്ണ്ടായാലല്ലേ ട്രിപ്പോവാൻ പറ്റുള്ളൂ
അതെ അതെ അതെ
ആ പിന്നെ അങ്ങനൊന്നും പിന്നെ ഫ്രണ്സിന്റെ കൂടൊക്കെങ്ങനെടക്ക് ങ്ങനെ പൊർത്ത് കറങ്ങാൻ പോവുന്നല്ലാതെ അങ്ങനെ ട്രിപ്പൊന്നും പോവലില്ല
ഉം ഈ മഴക്കാലത്തൊക്കെ പോയിക്കയ്ഞ്ഞാ ഭയങ്കര ഡെയ്ഞ്ചറ ഇപ്പൊ ഫുള്ള് പ്രളയത്തിന്റെ. പ്രളയും അങ്ങനെക്ക്ള്ളൊരു തല്ലേ മഴക്കാലൊക്കായി കഴിഞ്ഞാ ഭയങ്കര ഡെയ്ഞ്ചറാ മല, മല, കുന്ന്, മണ്ണിടിച്ചില്, ഫുള്ള് ഡെയ്ഞ്ചറാ അങ്ങനെ ഫുള്ള് അങ്ങൻത്തോരോ സ്ഥലങ്ങളാ മൊത്തത്തില്
ഉം
അങ്ങനെ സ് ഏ
ബുക്ക് വായിക്കോ നോവലൊക്കെ
നോവല് ഞാന് ബുക്സ് വായിക്കില്ല പക്ഷെ എ എനിക്ക് സിനിമയോടാണ് ഒന്നുകൂടി സിനിമ ഭയങ്കര അഡിക്ഷനാ
ആ ഞാന് സിനിമാ ഈ ഓൾഡ് മൂവി ണ്ടാവുലേ അതായത് ഇപ്പ ദിലീപിന്റെ മൂവി കോമഡി ഫിലിം അതൊക്കെ ണ്ടാവുലേ
അതെ അതെ അതെ
ആ ഫ്രണ്സിന്റേം കസിസ്ന്റേം കൂടെ ഇരുന്ന് കാണാൻ നല്ല രസാ അങ്ങനെ കാണും പിന്നെ ന്യൂയായിട്ട് എറങ്ങിയത് തിയേറ്ററില് പോയി കാണും
അതെലെ
ആ നോവൽസടി ക്ഷനാ ഇൻക്ക് നോവൽസ്ന്ന് വെച്ചാ ഭയങ്കരഷ്ട്ടാ കഥ വായിക്കുന്നെ
അതെല്ലെ വായ് വായ്ക്കുന്നെ നല്ല വായിക്ക്ണത് നല്ലതാട്ടോ
. ഉം പുതുതായിട്ട് എറങ്ങുന്ന ബുക്സൊക്കെ നല്ല രസാ വായിച്ചിരിക്കാനാ സ്കൂളിലൊക്കെ പോകുമ്പം ക്ലാസ്സില് വെറുതെ ഇര് ക്കുംമ്പ അത് വായിച്ചിരിക്കും ക്ലാസാണെങ്കി നടന്നോണ്ടിരിക്കാണെങ്കിൽ ബു ക്കടീ വെച്ച് ഞാൻ വായി ക്കും കാരണം ഇൻക്ക് ഒരു വായിച്ച് തൊടങ്ങിയ പിന്നെ അത് ഫുള്ളാക്കതെ ഞാൻ അവിട്ന്ന് നീച്ച് പോരൂല്ല.
അതെലേ ആഹ് ഉം ഓരോരുത്തർക്കും ഓരോ അവസര ചെലർക്ക് റൈറ്റി റൈറ്റിംങ്ങ് ആവും ചെലോർക്ക് ട്രാവലിംങ്ങാവും ഓരോരുത്തര് ഓരോ മൈന്റല്ലേ
ഫ്രിണ്ട്സ്ന് ഇൻഫർമേഷൻ കൊടുക്കും ടീച്ചേഴ്സ് വരുമ്പോ പറയാൻ വേണ്ടീട്ടേ
അതെലേ
ഇഞ്ഞ്പ്പം ഏഹ് കോളേജ് കിട്ടീട്ട് വാണം
കേക്കുന്നില്ല ഒന്നുകൂടി പറയോ ഹലോ
കോളേജൊക്കെ കിട്ടീട്ട് വാണം ക്ലാസ് ഒക്കെ കഴിഞ്ഞു പറയാ
കഴിഞ്ഞുല്ലേ അപ്പ ഇനിപ്പെന്താ പരിപാടി
ഉം ആഹ് ഡിഗ്രി നോക്കണം ഡിഗ്രി വേണല്ലോ ഇപ്പ എല്ലാത്തിനും
അതെ ആഹ് അത് വേണം നോക്ക് ട്രൈ ചെയ്ത്
ആഹ് ഡിഗ്രി എട് ക്കണ്ടാ അത് സ്കോപ്പില്ല അങ്ങനൊക്കെ പറയും പക്ഷെ നമ്മക്ക് സ്കില്ല് എന്താണോ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമക്ക് ഇഷ് ട്ടള്ളെ ഇത്ട്ക്കാ അതാണ് നല്ലതാ
റ്റ് എന്ത് വേണേലും ചെയ്യാലോ
ആഹ്
മൂന്ന് കൊല്ലാ പറഞ്ഞിട്ട് കാര്യല്ല നമ്മള് പിന്നീടാണത് ബുദ്ധിമുട്ട വർക്കിന്റെ എന്തേലും ഭാഗായിട്ടൊക്കെ വരുമ്പോ ഡിഗ്രി ചോദിക്കുമ്പോ നമ്മള് കുട്ങ്ങും
അയ്ന്
പിന്നെ റെന്റിങ്ങ് എന്നൊക്കെ പറഞാല് ഓരോ കോഴ്സെടുത്താ പിന്നെ പോയി പെടും ഞമ്മളെ ക്കൊണ്ട് കഴിയാത്ത കോഴ്സ് ആണെങ്കി അമ്മക്കത് സ്കില്ലോണ്ട് നമ്മക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയൂലല്ലോ
അതെ അതെ അതെ
നമ്മടെ ഫാഷൻ കണ്ടെത്തി അതിന്റെ ബേക്കില് പോവലാ ഏഹ്
അത് പറ്ഞ്ഞെ കറക്റ്റാ
ഉം
ഉം
പിന്നെ എന്തെക്കെ എന്താ ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ
നലോ ഒരു മിൻറ്റേ കട്ട് ചെയ്യരുതെ ഒരു മിൻറ്റ് കോള് വരുന്നുണ്ട് അത് കട്ട് ചെയ്യട്ടെ ഇപ്പോ ആഹ് പറഞ്ഞോളൂ ഹലോ
ഇഷ്ട്ടപ്പെട്ട ഫുഡൊക്കെ എന്താ ചോയ്ക്കാ
എവിടെയാ
ഇഷ്ടപ്പെട്ട ഫുഡ് എന്താന്ന്
നമ്മക്ക് എനിക്ക് എനിക്ക് ഫുഡിനോട് താല്പ സംഭവം ബീഫിനോ ബീഫിനോടൊക്ക ഭയങ്കര താപര്യം ഇവടെ ബീഫൊന്നും നമ്മക്ക് കറക്റ്റാവില്ല അതൊക്കെ ഭയങ്കര കൊഴുപ്പ് കൂടിയതല്ലേ
ആഹ് നെഗറ്റീവ് ഹീല്ണ്ട്ല്ലേ ഫുഡ്‌ കണ്ട്രോള് ചെയ്യുവല്ലേ പറയ്യാ
ഫുഡ് കൺണ്ട്രോളിങ്ങണ്ട് നല്ല താല്പര്യ ഫുഡിനോട് പക്ഷെ പ്പം തോന്നുമ്പമാ ആഹ് തോന്നുമ്പ മാത്രം കഴിക്
ഉം
നമുക്ക് തോന്നുമ്പ മാത്രം കഴിയ്ക്ക അല്ലാത്തപ്പോ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യും
വന്നാ എനിക്ക് ശവായയും ബീഫ് തീരെ ഇഷ്ടല്ല
അതെല്ലേ ആഹ് ഉം
ബീഫ് ഇഷ്ട്ടല്ല
എനിക്ക് ബീഫ് ചില്ലി ബീഫ് ചില്ലിയില്ലേ ബീഫ് ചില്ലിയോടൊക്കെ ഭയങ്കര താല്പര്യം ആഹ് ചെറുപ്പം മുതലേ ഇങ്ങനെ കണ്ട് കണ്ടിട്ടും കഴിച്ചിട്ടൊക്കെ അങ്ങനെ അതിനോടൊരു താല്പര്യം
ആദ്യം മുതൽ നെയ് നെയ്ച്ചോറ് നെയ്ച്ചോറ് എനിക്ക് തീരെ ഇഷ്ടല്ലാത്ത ഫുഡാണ്
നെയ്ച്ചോറല്ലേ
ആഹ്
ഉം എനിക്കുമതെ
അത് കാണുമ്പോ തന്നെ ഓമിറ്റെയാനൊക്കെ വരൂം
ആഹ് ആഹ് ഇങ്ങനെയാ ബിരിയാണി ആണെങ്കിലോ സെറ്റല്ലേ
ബിരിയാണി മല്ല അത് തിന്ന് മടുത്തേക്കണേ മന്തി മന്തി മേയിനാണ്
ആഹ് മന്തി മെയ്നാല്ലേ എനിക്ക് നമ്മുടെ പണ്ട് കാലത്ത് നമ്മള് പണ്ടുകാലത്തൊക്കെ ഈ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോഴേ ഈ പുണ്ടൻ ബിരിയാണി വിളമ്പും മറ്റേ ഈയ്യൊരു ഒരു ഏഹ് ഒരു ബോക്സിലെടുത്തിട്ട് കൊട്ടില്ലേ
ആഹ്
കണ്ടിട്ടുണ്ടോ പഴയ കാലത്ത് കൊറച്ച് നമ്മുടെ കുറച്ച് ചെറുപ്പം ചെറുപ്പകാലത്ത് ഇങ്ങനെ കൊ ഇങ്ങനെ കൊട്ടില്ലേ ഇലയിൽ വന്നിട്ടിങ്ങനെ
കുറേയ്യായോ എവിടൊക്കെ കണ്ടിക്കണ്
കഴിച്ചിട്ട് അങ്ങനെ കണ്ടിട്ടില്ല
അത് നൈസാണോ പഴയ കാലത്തിക്കണ് പഴയ കാല ആഹ് പഴയ കാലത്ത് ബിരിയാണിയൊക്കെ അടിപൊളിയാ നമ്മള് ജീപ്പിലൊക്കെ തൂങ്ങി ജീപ്പിലൊക്കെ തൂങ്ങി കല്യാണ വീട്ടിലൊക്കെ പോണ ഒരു കാലമുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ആഹ് ആഹ് ടൈമിൽ എനിക്ക് ഇപ്പഴും ഓർമ്മയുണ്ട് എനിക്ക് ചെറുപ്പക്കാലൊക്കെ ഭയങ്കര ഓർമ്മയാ നമ്മള് കല്യാണത്തിന് പോയതും ഇങ്ങനെ കഴിച്ചതും കൂട്ടുകാരുടെ കൂടെ പോയതും അതൊക്കെ മൈൻഡില് എപ്പോഴും ഉണ്ടാവും ആഹ് അങ്ങനൊരു ബിരിയാണിണ്ട് നല്ല രസാ ആഹ് ബിരിയാണി ഞങ്ങളവിടെ ഞങ്ങളെ ഞങ്ങളവിടുന്ന് ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു കടയുണ്ട് ആഹ് കടയില് സെയിമാ ആഹ് പണ്ടത്തെ കാലത്തെ ബിരിയാണി കഴിക്കുന്ന ഒരു ഫീല് കിട്ടും ഈ അത് കുട്ടൻ ബിരിയാണി എന്തോ കുട്ടൻ ബിരിയാണിന്നാ പറയാ
നല്ല ടേസ്റ്റാ
ഉം എന്നാ ശരിട്ടോ ടൈമായി
ടൈമായില്ലേ ഓക്കേ ഓക്കേ ശരിട്ടോ ഓക്കേ